കേൾക്കുന്നുണ്ടോ കേൾക്കുന്നു കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
പിന്നെ എന്താണ് വിശേഷങ്ങള് ചായ ഒക്കെ കുടിച്ച ചായയൊക്കെ കുടിച്ച ആഹ് ഞങ്ങക്ക്ണ്ട് എനിക്ക്ന്നിട്ട് എനനിക്ക് രാവിലെ ചായയും കോഫി ഒന്നും കുടിക്കുന്ന ശീല
ശീലോഇല്ലേ
ആഹ് ചായയും കോഫി ഒന്നും കുടിക്കത്തില്ല ചൂടുവെള്ളം കുടിക്കും ഉം കുഞ്ഞ് കുഞ്ഞിലേ അങ്ങനെ
ആദ്യം ഞാൻ പല്ല് തേച്ചിട്ട് ഒരു ഒരു ഗ്ലാസ്സ് എന്നാ ചൂടാറിയ ഉള്ളോണ്ടല്ലോ തലേൽന്ന് തലേയിന്ന് രാത്രിയില് വെള്ളം ചൂടാക്കി വെക്കും ചൂടാക്കി വെച്ചി ട്ടം പ്പ രാവിലെ ആവുമ്പോഴത്തേക്കും ചൂടാറിയതായിട്ടുള്ള ന്ന ചൂടില്ലാത്ത രീതിയിലു കുടി ക്കാലോ വെറും വയ റ്റിനെ അങ്ങനെ അങ്ങനെ കുടിക്കും അപ്പൊ അത് അങ്ങനെ കുടിക്കുമ്പോ നമ്മക്ക് പിന്നെ അതിനെ നമ്മള് രാവൈകുന്നേരാത്രി വരെ ഫുഡ് കഴിക്കുമ്പഴ്‌ത്തേക്കും നമുക്ക് ഗ്യാസ് തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല
ഉം ജീരക വെള്ളം അങ്ങനെ കുടിക്കാ കുടിച്ച വയ നല്ലതാന്ന് പറയുന്നത്
ആഹ് ഞാൻ ജീരകം വെള്ള കുടിക്കുന്നത്
ആഹ് ഞാന് ഇയ്നെ കേട്ടിട്ടുണ്ട് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല വെറും വെയറ്റില് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ എടക്കൊക്കെ ഞാനും അങ്ങനെ തിളപ്പിച്ചൊക്കെ ഇടുവായിരു
ഡെലിവറിയുടെ സമയത്തൊക്കെ എനിക്ക് ഏഹ് വന്ന പ്രസവം കഴി ഇത് കഴിഞ്ഞു വന്നപ്പഴേ അന്നപ്രെത്തേകും ചൂടുവെള്ളായിരുന്നു ഞാൻ കൂടുതലും കുടിക്യുന്നേ ഹലോ
ആഹ് ആഹ്
ആഹ് ചൂടുവെള്ളആയിരുന്നു കുടിക്കുന്ന് ചൂ ചുടുവെള്ള എന്നും കുടിക്കുന്ന അപ്പ ചൂട് വെള്ളം കുടിക്കാനാ പറഞ്ഞേക്കുന്നേ അങ്ങനെ അപ്പം ജീരക വെള്ളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതായിരുന്നു കേട്ടോ
ഓആഹ് അവര് അവര് അങ്ങൻ പറയും ആഹ് തലേന്നെ തളപ്പി
ആഹ് ചുമ്മ ചൂടുവെള്ളം കു ചുമ്മാ ചൂടുവെള്ളം കുടിക്കുന്നതിനേക്കാളും ഒരു ജീരകം ഇടുമ്പോ
ചീര ആഹ് ടേസ്റ്റും അത് പിന്നെ ഗ്യാസിന് നല്ലേന്ന് പറയും
ആഹ് ആഹ്
അതുപോലെ പുതിനേയിലഇട്ട് ഒരു ഒരു തണ്ട് പുതിനഇല ഇട്ട് തിളപ്പിച്ച് കുടിക്കും അത് നല്ലതാ അത്‌ നമ്മടെ വീട്ട്ലുള്ള പുതിന അണ് ഏറ്റവും നല്ലത് അമ്മക്ക് വീട്ട് പൊതിന ഉണ്ട്
ആഹ് പിന്നെ അതിനു ശേഷം കൊറെ കഴിഞ്ഞിട്ടാ ഞാൻ പിന്നെ ചായ കുടിക്കും
ആഹ് ആഹ് ആഹ് ആഹ്
ചായ മാത്രം ചായ എന്തെങ്കിലും ഒര് ബിസ്ക്കേറ്റ് എനിക്കിഷ്ടമല്ല അല്ലാ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും
ഉം ബേക്കറി ഐറ്റംസ് ഒക്കെ അതികം കഴിക്കരുത് ഇത്രൊഓക്കെ കഴിയുമ്പോഴേ വണ്ണോക്ക വക്കും ബേക്ക്മ്മ ആഹ് ബേക്ക് ബേയ്റ്റംസ്നകത്ത് ഒരു ഗുണവു ഉള്ള ഏ
അല്ല കൂടുതൽ അല്ല ഗുണം ഇല്ല ചുമ്മാ ചായക്കൊരു ഇതിന് ആഹ് ചുമ്മാ കൂടുതലായിട്ട് ക കൂടുതലായിട്ട് കഴിക്കത്തില്ല ചെറുതായിട്ടൊന്ന് കഴിക്കും പിന്നാ കുറെ കഴിയുമ്പോ
ആഹ് മ് പ്രഭാത ഭക്ഷണം കൊണ്ടൊരുഅല്ലേ ആഹ് ഉം കാപ്പിയൊക്കെ കൊണ്ടുവര ഓയലി ഫു‌ഡ്ഡ്ന്നും അതികം കഴിച്ചൂടാന്ന് പറയുമല്ലോ
ആഹ് ആഹ് പറയുന്നേക്കാം
ഉം പണ്ടൊക്കെ അന്നേ പ്രസവം കഴിഞ്ഞാ അവർക്ക് ഓയില് ഇല്ലാത്ത ഫുഡൊ ക്കെ ആർന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പം പിന്നെ എല്ലാരും നോർമൽ
ഞാൻ ചായ കുടിക്ക്യല്ല ഒരു ദോവസം ഒരു പ്ര ഒരു ദോവസം രാവിലെ മാത്രേ ചായ കുടിക്കൊള്ളൂ വൈകിട്ട് ഒന്നെങ്കില് ഹോർലിക്സ് ഇട്ടിട്ട് ഓർലിക്സ് അല്ല അവന്റെ അതല്ലേ ഹലിക്സ് ഇട്ടിട്ട് ഒന്നഈ പാൽ കാച്ചി കുടിക്കും അല്ലെങ്കിൽ ഒരു ജ്യൂസ് അങ്ങനെയാണ കുടിക്കും അല്ലെ ചായ കുടിക്കുകല്ല വൈകിട്ടും കുടിക്കത്തില്ല രാത്രി രാവിലെ മാത്രം
എൻറെ വീട്ടില് ഞാൻ മാത്രം ഞാനും എന്റെ മക്കളും ചായ കുടിക്കത്തില്ല
ആഹ് ആഹ് ഞാനും അങ്ങനെ ആയിരുന്നു ഞാന് കുഞ്ഞ്ന്നാള് മുതല് കല്യാണം കഴിക്കുമ്പോൾ വരെ കുടിക്കത്തില്ലായിരുന്നു ചായ കുടിക്കത്തില്ലായിരുന്നു അപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ചായ കുടിക്കുമ്പോം എന്നെക്ക കൊണ്ട് നിർബന്ധിപ്പിക്കും കുടിക്കൊട എന്ന് പറഞ്ഞൽ ആഹ് അങ്ങനെ കുടിച്ചപ്പോ അങ്ങനെ കുടിച്ചപ്പോ അയിതിനോടരു ഇഷ്ടപ്പെട്ടപ്പോ പിന്നെ പിന്നെതാണ് ങ്ങൻ ചായയിലോട്ട് വന്നമ്പത് അതിന് മുന്നേ വരെ ഞാൻ കുടിക്കത്തില്ലായിരുന്നു
എനിക്ക്ഷ്ട ല്ലാരുന്ന് പിന്നെഞാ അതുല ഞാൻ എവിടെങ്കിലും നമ്മിപ്പോൾ എവിയെങ്കും ഗസ്റ്റായിട്ട എല്ല്പഴ അവ ചോദാതെ ചായഞ്ഞിട്ട് ണ്ടരുമ്പ അത്ങ് മേടിച്ച് കുടിക്കും അത്ര അവര് നമ്മക്ക് വേണ്ടി ഇട്ടൊണ്ട് വരുമ്പോ അവര് മോശായിട്ട് ആഹ്
ചയമഎട്ടട്ടുണ്ടോ
ആഹ് ഞാൻ ഉണ്ടാക്കും ഇടക്ക് ഉണ്ടാക്കും നല്ല ചെറിയ ഫ്ലവർ എനിക്ക് പണ്ടത് ആഹ് ഒരു നമുക്കൊരു അല്ലേ അങ്ങനെയക്കെ ഇടും ഒരു ഹിന്ദിക്കാരി ഫ്രണ്ട് ഉണ്ടായിരുന്നു അവടെ വീട്ടിൽ വീട്ടി ചെന്നപ്പോ ഇതുപോലെ അവരുടെ ചായ നമ്മുടെ ചായ കണക്കല്ല കുറച്ച് ചായ കാണും പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാ വെള്ളമൊന്നും അധികം ഒടിക്കത്തില്ല പക്ഷെ നമ്മുടെ ടേസ്റ്റ് ന്നെ നമ്മള ഇങ്ങെ ആറ്റി അങ് പതപ്പിക്കത്തില്ലേ ചായ അവരങ്ങനെ ചെയ്ട്ടില്ല സ്റ്റീൽ ഗ്ലാസ്സില് ഒര് അര ഗ്ലാസ് ചായയെ കാണും പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി ട്ടില്ല അത്നി എങ്ങനെയാ ഉണ്ടാക്കുന്നത് ആഹ് അന്ന് അത്രയും വലിയ ഹിന്ദി അറിയത്തില്ലായിരുന്നു ഇത് എങ്ങനെയാന്ന് ചോദിക്കും ഇപ്പോഴാണ് നമ്മൾ ചോദിക്കോ എന്റെ കല്യാണൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടന്റെറെ ഒരു ഫ്രണ്ട് ഹിന്ദിക്കാരനായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോ ഇപ്പ ഉണ്ടാക്കി കൊണ്ടു തന്നതാ ഉം ആഹ് എനിക്കൊന്ന അവരെ ഈ തേരം നല്ലായിട്ട് അങ്ങ് തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ച് അതിറെ അങ്ങ് ആഹ് അതിന്റെ സത്ത് മൊത്തം ഇറക്കുമെന്ന് തോന്നുന്നു അത തേതയുടെ ഒരു ഫ്ലേവറും ആഹ് കളറും ഒക്കെ ഉണ്ട്
ക്ക് തോന്ന്ണ അതില് മൂന്നാറന്നൊക്കെ നല്ല നേരിട്ട് എന്നുള്ള തയില വാങ്ങിയിട്ട് വാങ്ങിയതായിരിക്കും അതായിരിക്കും അത്രയും ടേസ്റ്റ്
ആഹ് അത് അതാന്നിന്ത അവര് വിടെ മൂന്നാർ പോയി തേയില പിടന്ന് അവരെ നാട്ടിൽന്ന് കൊണ്ടുവരുന്നല്ലേ അനി ആയിനിഎന്താണോ എന്തോ ആഹ് എന്നിട്ട് ആഹ് തേലക്ക് ഇടും ചെറിയ പീസ് ഇഞ്ചി ഇടും അരഗ്ലാസ്
നമ്മൾ നമ്മ നമ്മൾ തേയില നമ്മുടെ തേയിലക്കകത്ത് നമ്മൾ ഒരു എന്താ ഏലയ്ക്ക പൊട്ടി ഏലക്ക പൊട്ട പൊടിച്ചിട്ടുണ്ടല്ലോ ഏലയ്ക്ക പൊടിച്ചിട്ട് നമ്മള് തേയില തേയിലൽ ത ഒരു പ്ലേറ്റ് എടുത്തിട്ട് തേയില തെട്ടിയിട്ടിട്ട് ഏലയ്ക്കാൻ പൊട്ടി പുഴ പൊട്ടിച്ചിട്ട് ഒന്ന് ഇതാ പൊടിച്ച് പൊടിച്ചിട്ട് അതിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മള് പാട്ട പാട്ടക്കകത്തിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചായ ഇടുമ്പോഴും അതിനകത്ത് ഒത്തിരി എടുത്തിടുമ്പോം ആഹ് നല്ല ടേസ്റ്റ് ആയിരിക്കും
ഓഹ് അന്ന് ശരിയായിരിക്കും ആഹ് ആഹ് ഒരു മണം ഇങ്ങനെ അതിനകത്ത് ചെറുക്കാ അങ്ങനെ ചെയ്യാതന്ന് ആഹ്
ആഹ് ഏല ഏലക്ക പൊടിച്ചട്ടെ പൊടിക്കല്ലോ ഏലക്ക പൊടി കുറച്ച് എലക്ക ഇട്ട് പൊടിച്ചിട്ട് അതിങ്ങനെ തേയില ഒരു പാത്രത്തിൽ തേയില ഇട്ടിട്ട് അതിൽ കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്പ്പ് ഇങ്ങനെ അടച്ചിട്ട് വച്ച വക്കണം മണം പോകാത്ത രീതിൽ ആഹ് അപ്പൊ നമ്മൾ ഉപയോഗ ഗികുടിക്കാൻ നേരം മാത്രം എടുത്ത്ത്തിരിയിട്ട് നല്ല തിളപ്പിക്കുമ്പോഴേ അതിൻ്റെ കൂടി ശകലം ഇഞ്ചിക്കൂടി ഇടാവങ്കിൽ നല്ല ടേസ്റ്റാ
ഇതായിരിക്കും പിന്നെ അതുമല്ല ഇപ്പൊ ഏല കക്കിയൊക്കെ നമ്മൾ അതിന്റെ തൊലിയങ് കളയണം കളഞ്ഞിട്ട് അതിന്റെ ഇരിക്കുന്നു കുരുമാത്രം എടു എന്ന് പറയാ ഭയങ്കര വിഷം അടിച്ച ഏലക്ക വരുന്നന്ന് പറയുന്ന് പണ്ട് നമ്മള് ഞാനൊക്കൊ പണ്ടാണെങ്കിൽ ഈ ഏലക്ക എല്ലാം കൂടി ഇട്ടങ് പൊടിക്കുവായിരുന്നു പിന്നെ ഇങ്ങനെ ആൾക്കാര് പറഞ്ഞ് ഏല പിന്നെ ആഹ് ഇപ്പൊ അതിന്റെ തൊലി എടുത്ത് കളഞ്ഞിട്ടാ കുരുന്നത് അത് നമ്മുടെ വീട്ട് എന്റെ ഹസ്ബൻഡന് ആന്നേ പായസംക്കെ വെച്ചാലും ഏലക്ക ഇങ്ങനെ ചതച്ചിട്ടാ ഇഷ്ടല്ല അത് ചെരക്ക് കടിക്കുന്ന ഇഷ് ട്ടല്ല നല്ലൊരു നൈസായിട്ട് പൊടിഞ്ഞ് അതിനകത്ത് ചേരണം എന്നാലെ
ആഹ് ആഹ് ആഹ് ആഹ് എന്നാലും ഇത്തിരിയാ വെച്ചൊന്നും പൊടിക്കാനൊ
ആഹ് അതാ മിക്സിക്കകത്ത് ഇച്ചിരി ആയിട്ടൊന്നും പൊടിക്കാൻ പറ്റത്തില്ല ഇച്ചിരി തോന്നേണ്ട്ലല്ലേ പൊടിക്കാൻ പറ്റു അത്കൊണ്ട് ഇത് ആഹ് നമ്മള് കിലോ എന്തൊട്ട് വിലയാ രണ്ടായിരത്തിനോ മൂവായിരത്തിനക അങ്ങണ്ട് ഉണ്ട് അതേ റേഞ്ച്ണ്ട് നമ്മള് പത്ത് രൂപക്ക് മേടിച്ചാ അതിനകത്ത് അഞ്ചെണ്ണം കാണും കിലോ ഇട്ടട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇടുക്കിയില് അവർക്ക് അവിടെ കൃഷി ഉണ്ടായിരുന്നു പക്ഷെ അവര കൊണ്ട് തന്നിട്ടുണ്ട് നല്ല അതിനകത്ത് നമ്മള് കടയിൽന്നൊക്കെ മേടിച്ച അതിനകത്തേ ഈ തിരുവാണ് വരുന്നത് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് അതിനേ അക ത്ത് അരി കാണത്തില്ല അതിൽ തന്നെ പൊട്ടരിയായിരിക്കും വിളഞ്ഞാൽ നല്ല കറുത്ത കളറിലെ അരിയിരിക്കും അത് ഒരെണ്ണം പൊട്ടിച്ച് ട്ടാ നല്ല മണവാ പക്ഷെ നമ്മുക്കന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ നമ്മുടെ സൈഡിലോട്ടൊന്ന് ഉം ഏലം പിടി പിടിക്കുന്നില്ല നിങ്ങക്ക്ക്കെ അവിടെ പിടിക്കോ ഏലം ആഹ് അതങ്ങ് ഇടുക്കി വയനാട് ആഹ് ഏരിയലില് ഏലത്തിന്റെ കൃഷി ആഹ് പക്ഷെ നങ്ങനെ കണ്ടിട്ടുണ്ട് ചില വീട്ടുകളിലൊക്കെ ഏലം പിടി കുഴിച്ചിട്ടേക്കുന്ന കണ്ടിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് അവിടെ റംമ്പൂട്ടാനൊക്കെ ഉണ്ടോ
ആഹ് നമുക്ക് റംബൂട്ടാനുണ്ട് റംമ്പൂട്ടാനുണ്ട് പിന്നെ കൊറച്ച് ഫ്രൂട്ട്സ്ക്കെണ്ട്
ആഹ് ഇവിടെ തണ്ണിമത്തങ്ങണ്ട്
തണ്ണിമ ആഹ് അതുണ്ട് നമുക്ക് ഒരിക്കും നമ്മള് തണ്ണിമത്തൻ കഴിച്ചിട്ട് തണ്ണിമത്തന്റെ ഈ കണക്ക് വേറെണ്ടല്ലോ ക്ഷമാംന്ന് പറയും നമ്മള അറിയല്ലേ ആഹ് അത് കഴിച്ചിട്ട് അതുകൊണ്ട് ചെടിച്ചട്ടി ഇട്ടപ്പ അതങ്ങ് കിളിച്ചു വന്നിട്ട് അത് ആഹ് അതിനകത്ത് തന്നെ അങ്ങ് പിടിച്ചു പക്ഷെ കുറ ച്ച് വലുതായപ്പോഴത്തേന് എന്തോ പൂച്ചയേതാണ്ട് കടിച്ച് പക്ഷെ നമ്മളത് കറി വെക്കാൻ എടുത്ത് പഴുത്ത് വന്നില്ല ഉണ്ട് പിന്നെ എന്റെ ചേച്ചിടെ വീട്ടിൽ തൻ കറിവെയ്ക്കുന്നത് പഴുത്തില്ലായിരുന്നല്ലോടാ അതിനകത്ത് ഒരു പൂച്ച കടിച്ച് അതങ്ങ് കേടായി ഞാൻ അതങ്ങോട്ടും നമ്മള് പച്ചക്കറി അവിയൽ വെച്ചപ്പോ അതിനകത്ത് കണ്ടിച്ചു ഇ ട്ട് അതിന്റെ കൂടെ ഇട്ട്
ആഹ് ആഹ് അതെ അതെ
അല്ലാതെ ഈ തണ്ണിമത്തൻ തന്നെ അതിന്റെ തോട് എടുത്തിട്ട് അവിയല്നാത്തെക്കെ ഇടൂന്ന് പറയുന്നു
ആഹ് അത് അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം
പറയുന്നത് എന്ന് വെച്ചാ അതിന്റെ ആഹ് ചുവക്ക് സാധനം ആഹ് ചുവപ്പ ഫ്ളഷ് നമ്മളങ്ങ് എടുത്തിട്ട് പുറത്തുള്ള പച്ചത്തോലിയും കളഞ്ഞിട്ട് ആഹ് നീളത്തില അരിഞ്ഞിട്ട് ആഹ് പക്ഷെ അതിനാണ് ഏറ്റവും ഗുണന്ന് ആ്ഹ് അതിനാണെന്ന് ഏറ്റവും ഗൂണമ്മ ന്ന് നമ്മള ചുമന്ന സാധനം അടുത്ത് കഴിച്ചിട്ട് ബാക്കിങ്ങ് കളൂല്ലേ
ആഹ് ആഹ് ഇവിടെ ആണെങ്കിൽ നോമ്പിനാണെങ്ക എങ്കിൽ തണിമത്തങ്ങ കഴിച്ചിട്ട് കുരു ചുമ്മാ കളഞ്ഞതാണ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചതും ഇല്ല അങ്ങനെ അവിടെ അവിട് കടന്ന് പിടിച്ച് തന്നിട്ട് അത് വലുതായി തൈ വന്നപ്പോഴും നമുക്ക് അത്ര അറിയത്തില്ലായിരരുന്നു അത് തണ്ണിമത്തന്റെ ആണെ അന്നേരം അത് കഴിഞ്ഞപ്പോ പ്ര ത്തി്റെയൊക്കെ ഹോസ്പിറ്റലിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ തിരിച്ചു ഇങ്ങനെ അന്നപ്പറത്തേക്കും ഇങ്ങനെ പൂ പിടച്ച് നിപ്പ്ഉണ്ടായിരുന്നു അതിനകത്ത് അന്നേരം നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്താന്ന അറിയത്തില്ലല്ലോ
ആഹ് ആഹ് ആഹ്
അപ്പം അത് കഴിഞ്ഞ് നമ്മൾ എനിക്കിപ്പം നല്ല പെയിനായിട്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു അപ്പം ഡെലിവറിക്ക് അഡ്മിറ്റ് ആകണ്ടയിന് മുംബൈേ ഞാൻ അഡ്മിറ്റ് ആയായിരുന്നു അപ്പൊ ഒരു അപ്പൊ അതൊക്കെ ആഹ് അപ്പൊ ഒരു രണ്ടു ദിവസക്ക് മുമ്പ് ഡ അഡ്മിറ്റ് ആവാൻ പറഞ്ഞുതി് പന്ത്രണ്ട് ദിവസക്ക് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ ആയായിരുന്നു
ആഹ് ആഹ് ആഹ്
അങ്ങനെ അപ്പോൾ അങ്ങനെ അവിടെയയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോം ഈ സംഭവം ഇങ്ങനെ പിടിച്ചു നിക്കുന്നതായിട്ട് കണ്ട കൊറെ ദിവസം ആഹ് പിന്നെ കുറേ ദിവസം ഇനപ്പ അതങ് വലുതാകാ തുടുങ്ങി തു പിന്നെ മനസ്സിലായ ഇവിടെ കണ്ടപ്പോ ഓഹോ ശരി ശരി